ഹലോ ഹലോ
ഹലോ
കേൾക്കുന്നുണ്ടോ
ആ ഇങ്ങട്ട് പറണത് കേക്കുന്നുണ്ട് ഞാൻ പറയണത് കേക്കുന്നുണ്ടോ ആ ഞാൻ പറയണത് കേക്കുന്നുണ്ടോ ആ
കേൾക്ക്ന്ന്ണ്ട്
ആ അ
പിന്നെ നിന്റെ വിളിയൊന്നും കണ്ടില്ലല്ലോ
ഇല്ലേ യ് ഹ്‌മ് ഞാൻ പിന്നെ ഓരോതിരക്കായി പിന്നെ ഞാൻ പിന്നെ ഓരോ തിരക്കിലായി
കൊറെ ആണോ ഞാൻ മ് മ് ഇങ്ങനെ ജോലിക്ക് പോകുന്നോണ്ടാണ് നിന്നെ വിളിക്കാൻ പറ്റത്ത നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാന്
ആ ആ
നിന്റെ ജോലിക്കാര്യോക്കെ എന്തായി?
ഞാൻ എനിക്ക് ജോലിയൊന്നുല്ല ഞാൻ ജോബൊന്നും നോക്കുന്നില്ല.
നോക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ?
ഇല്ല ഓൺലൈനിലായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട് ജോബ് നോക്കണൊന്നുല്ല.
ആ ആ
ഉം
ചായെല്ലാം കുടിച്ചോ?
ആഹ് അവിടെ മഴയുണ്ടോ ഇവിടെപ്പന്ന് നല്ല മഴയാ
മഴ മഴ പെയ്യാണെ പെയ്യും ഇല്ലെങ്കി മഴ ഇല്ല ഇവിടത്തെ സ്ഥിതി അതാ
ഉം ഇവിടെപ്പം നല്ല മഴയാണ്
ആഹ് ആഹ് മി ഇൻ ഇടി മിന്നലൊന്നുംല്ലല്ലോ?
ഇല്ല ഇടി മിന്നലൊന്നുല്ല്യ
അയിന്റെ കാലം കഴിഞ്ഞിലേ കർക്കിടകത്തിലല്ലേ നല്ല ഇടി
ആ അല്ല പിന്നെ ഈ ലാസ്റ്റായിട്ട് മഴ ഇടിമിന്നൽ ഇണ്ടാവുവല്ലോ ഒരാറ് മാ മാസോ ഒരു നമ്മള് വൈന്നേരം മാത്രം ഒരു വൈകുന്നേരം മാത്രം ഒരു ഇടിവെട്ടല് ഇണ്ടാവില്ലേ?
ഇപ്പഴൊന്നു അങ്ങനെ കാണലില്ല. അത് ഞാ ൻ പറഞ്ഞില്ലേ കഴിഞ്ഞായി ഏപ്രിലും ആ സമയത്തൊക്കെയാണ് ഇടിയൊക്കെ വെട്ടിയത്
ആ അതെ അതെ
ഇപ്പ പിന്നെ വെറുതെ മഴ പെയ്യലല്ലേ ള്ളു
ആ
കിണറിലെ വെള്ളമൊക്കെ ഇണ്ടാ കൂടുതലാ
ആ വെള്ളണ്ട് ഇവിടെ വെള്ളംള്ള സ്ഥലാണ് പിന്നെ രാത്രിക്കുള്ള ഫുഡൊക്കെ ആയോ
ഇല്ലാന്നേ ജോലി കഴിഞ്ഞ് വരുന്നല്ലേള്ളൂ അനക്കറീല്ലേ ഞാന അപ്പ വീട്ടിലെത്തിയിട്ട് വേണം ചെയ്യാന്
ആണോ
ഉം വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുക
എന്ത് ജോബ ചെയ്യണേ
ഞാൻ അക്ക്‌ അറിയില്ലേ ഞാൻ സ്കൂളില് കേറി അദ്ധ്യാപികയല്ലേ
കൊറെ ആളുകള് വിളിച്ചോണ്ടേ
ആഹ് അത് എല്ലാ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിട്ടാണ് കൊറെ ഫ്രണ്ട്സ ആവുമ്പോ ഏതാണെന്ന് ഓർമ്മ ഉണ്ടാവുലല്ലോ നമ്ക്കല്ലേ
ആഹ്
ഉം അത് ഓ ഓരോരുത്തര് ഇങ്ങനെ പറയുമ്പോ അങ്ങോട്ട് പറയന്നെ നമുക്ക് ഗ്രൂപ്പൊക്കെ തുടങ്ങീട്ട് എല്ലാ ഫ്രണ്ട്സുകളെ അങ്ങോട്ട് ആക്കല്ലേ ഒരു സംഗമം തന്നെ തൊടങ്ങാം
ആഹ്
എന്നാലേ മനസ്സിലാവുള്ളു ആരൊക്കെയാണ് എന്തൊക്കെയാന്ന് ഇപ്പോ എല്ലാരും ഓരോ സ്ഥലത്തല്ലേ
ഉം ജോലി ഒക്കെ കഴിഞ്ഞ്കഴിഞ് വീട്ടിലുള്ള പണികളൊക്കെ എടുക്കകുമ്പോ ആകെ ടയേഡ് ആകുവല്ലേ
നമ്മള് സ്ത്രീകൾ ഇപ്പ പഴയ പോലെയൊന്നും അല്ലല്ലോ നമ്മള് ജോലിക്ക് പോകുന്ന് സ് സമ്പാദിക്കുന്നു വീട്ടിലെ കാര്യങ്ങളും നമ്മള് നോക് ക്കുന്നു
ഏഹ് രണ്ടും കൂടെ റിസ്ക്കല്ലേ
റിസ്ക്കാണ് പക്ഷെ നമ്മള് ശീലിച്ചു പോയില്ലേ
ഉം ഉം
എല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടു പോണ്ടേ പുരുഷാധിപത്യ അല്ലല്ലോ ഇപ്പൊ
ആഹ്
സ്ത്രീസമത്ഥം
ഉം
നിനിക്ക് കല്യാണം കഴിഞ്ഞില്ലേ
ആഹ് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട്
ആഹ് അല്ല മക്കള ശബ്ദോന്നും കേക്കണില്യാ
ആ അപ്പൊ കൊറച്ച് അടങ്ങിക്ക അതുവരൊക്കെ വിളിക്കുമ്പോ ഒരു തൊയ്രം തന്നീലില്ല ഫുള്ള് സൗണ്ട് ആയിരുന്നു
ഉം
മൂപ്പര് എവിടെയാ ഇള്ളത് വീട്ടിലുണ്ടോ
ഇപ്പൊ ഇല്യ അപ്പൊ ആഹ് ജോലിക്ക് പോയിക്ക ഏഹ് പിന്നെ നൈറ് ആവും ഒരു എട്ടൊമ്പത് മണിയ ക്കോവും വരാന് നിങ്ങടെ ഹസ്ബന്റോ
വിദേശത്ത ഇവിടില്ല
ആഹ്
പിന്ന ഒരു ചെറിയ മോനാ ഉള്ളത്
ഉം പ്പ രാ ത്രിക്ക് കഴിക്ക എന്താ ഇണ്ടാക്കാറ് പൊതുവേ ചോറോ അതോ ചപ്പാത്തിയോ
രാത്രില്ലേ ഞാ രാവിലെ വെച്ചിട്ട് പോവും
അപ്പൊ അത് കേട്വരൊന്നില്ല
ഇല്യാ ചോറ് അങ്ങനെ കേടു വരാറില്ല കറിയെങ്ങാനും ബ്രിഡ്ജിൽ വെക്കാൻ മറന്ന് പോയെങ്കിൽ കെ ട്വരും
ആഹ്
അവ്ടെ എങ്ങനെ ചിക്കനാണോ അതോ
ഇല്ലെ ഇന്ന് ഇന്ന് ചിക്കനും മീനൊന്നുംല്ല ഇന്ന് ഞാനൊരു തക്കാളിക്കറിം പിന്നെ പപ്പടൊക്കെ പൊര്ച്ചിട്ട് ആകും തിന്നാനൊന്നും വയ്യ പനിയായ്തൊണ്ടേ പനീടെ ആയീനെ കൊണ്ട് ഫുഡിനൊന്നും താല്പര്യം ഇല്ല പ്പൊ ആ
ഇനി വീട്ട്ലെത്തിയാല് ഒര് പണിന്നെയാണ്.
ഉം തിര്മ്പാ വാഷിങ് മെഷീൻ ല്ലേ അലക്കാനൊക്കെ
ഉം അത് പിന്നെ എല്ലാ ദെവസവും ഇല്ലല്ലോ പിന്നെ അമ്മായിമ്മള്ളൊണ്ട് പിന്നെ മൂപ്പത്തിയെല്ലാം നോക്കിക്കോളും.
അ ആ
വല്ലാത്ത പണികളൊന്നുംല്ല അവിടെങ്ങനെയാ അമ്മായിമ്മ
ചോറ് വെക്കും
ഉം മക്കളെ കാര്യൊക്കെ നോക്കൂലെ
ഏ ഇല്ലല്ല
എങ്ങനെ
ഇല്ല്യല്ല അതൊക്കെ ഞാ
ഉം ആ ഓരോരുത്തർക്കും ഓരോ പോലെ ആവൂല്ലേ
ആ
ചെറിയ മക്കളാ ഹലോ മൻസ്സ്ലാവണില്ലല്ലോ
ആ
പിന്നെ
നല്ല പഠിക്കോ
ആ